കേൾക്കുന്നില്ലേ
ഇണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം എന്തരുപാടി?
ഏഹ്
എന്താ പരിപാടിയോയ്ക്ക
എന്താ പരിപാടി പരിപാടിയൊന്നും പ്രത്യേകിച്ചൊന്നുല്ല ഫുഡൊക്കെ കഴിച്ച് ഇനിപ്പോ വൈ വൈകിട്ട് വൈകുന്നേരം ആവാനായില്ലേ
ആഹ് എന്തെങ്കിലും സ്നാ ‌ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ?
ലപ്പോ എല്ലാ ദിവസൊന്നുല്ല ഇപ്പൊക്കെ എളുപ്പം നോക്കലല്ലേ ഉണ്ടാക്കാ മടിയല്ലേ
കാമാട്
ആഹ് ആഹ് അതാണ് ഇപ്പൊക്ക പുറത്ത്ന്ന് കൊണ്ട് റയാ അങ്ങനെയൊക്കെയാണ് ചിലപ്പോ ഉണ്ടാക്കാന് പെട്ട് അങ്ങനെ ഉണ്ടാക്കണ്ടിയാവസ് ഇത് മടിച്ചിട്ട് ത്ത് ഇണ്ടാക്കാത്ത സാധനങ്ങള് ഇപ്പ പഴോ പഴ വേണെങ്കി അമ്മക്ക്
ആഹ്
ഏ പയമ്പൊരിയോ വേറെ എന്തെങ്കിലൊക്കെണ്ടാ
ഉണ്ടാക്ക ശരിയാണ് ഉം ഉം ഉം മ് മ് പയം വാട്ട ഇവിടെ ഇന്റെ മക്കൾക്ക് പയം വാട്ടണ നല്ലഷ്
ആഹ് അതാണ് മക്കൾക്ക് പയം വാട്ടണം പുഴുങ്ങിയതൊന്നും പറ്റില്ല ആഹ്
നല്ല നെയ്യ് ഇവിടെ നമ്മള് കൊണ്ടന്ന് വെക്ക് ക്കും എന്നാ പിന്നെ വട്ടാന്ന് പറയുമ്പോ അതുവെച്ച് ല്ലോവാട ആഹ് അതാണ് അപ്പൊ അത് നല്ല ഇഷ്ടാണ് പിന്നെ ഇനി ബ്രെഡ് ആണെന്നുണ്ടങ്കിലതും വേണം നെയ് ചെയ്യ ആഹ് അല്ല ഉം ഹ ഹ ഹ അല്ലാതെ അങ്ങനെ വെറും അതന്നെ കഴിക്കും അല്ലെങ്കി പയ തിന്നാ മതി എന്നാ ഒന്നുകൂടെ ഫലാണല്ലോ പഴ ങ്ങനെ തിന്നാണെങ്കില്
ട്ടാതെ തിന്നണേ റ്റവും നല്ലതാണ്. ക്ഷേ അവര്ക്ക് അതൊന്നും പറ്റില്ല ഇനി ഒന്നുല്ലെങ്കി നമ്മളിപ്പം വീട്ടിലില്ലെങ്കി നമ്മളെ കാണുമ്പളാണ് അതൊ ക്കെ ആവശ്യണ്ടാവും നമ്മളില്ലെങ്കി അതൊക്കെ തിന്നും.
ഉം അഅ് പറിം ഇമ്മക്കെ പറിം ഏ അന്നെ കാണുമ്പളാണ് ഓര് ക്കൊന്നൊന്നും തിന്നാ മാണ്ടാത്തെ അല്ലെങ്കി കാണാ ഓല്
ആ ഒറ്റക്കണെങ്കില് ഒൽക്കെല്ലും ആവശ്യ
ആ അതാണ്
ആ ഞമ്മളെ കാണുമ്പളാണ് ഓര്ക്ക് പ്രശ്
ആ അങ്ങനെത്തന്നെണ്.
ന്ന് പുറത്ത് പോകവാണെങ്കില് എവടെങ്കിലൊക്കെ ആക്കി പോവാണെങ്കി നല്ല ഷ്
ആഹ് ല്ല ഉശാറാറാണ്.
ഞിപ്പോ വർത്താനത്ത് വർത്താനാ ത്തിന് വേണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിന്റെ അപ്പുറത്തൊന്ന് പോയി ഓര് അമ്മളപ്പണ്ടെങ്കിൽ ഭയങ്കര കര് ച്ചിലേകാരം. ആ അതെല്ലാ മക്കളിം ഒരു ശൈല്യാ. രണ്ടാള്. രണ്ട് പെൺകുട്ടിയേളാ ഉം ഉം ഒരാ. ആ ചെറുത് ഒന്ന് എൽ കെ ജി ആണ്. ഒന്ന് അഞ്ചിലാണ്. ഒന്ന്പ്പ എൽ കെ ജി വിട്ട് വന്ന് ഇപ്പൊ ഇവടെ കിടന്നുറങ്ങണ് ണ്ട്.
ആഹ് ആഹ് സ്കൂ നഴ്സറി വിട്ട് വന്നിട്ടാ കടന്നൊർങ്ങല്?
നൈസറി ഇന്നിപ്പ എന്തേ അറിയൂല്ല. ഇന്നിപ്പ കെടന്ന്ണ്. അങ്ങനെ ഉറങ്ങലില്ല.
ഇതെങ്ങനെ ശീ നെ ഇപ്പൊ പേടിയാണ്. ഇപ്പൊ പനിയാണ് എല്ലോട്ത്തും. എന്തെ ക്ഷീണോ കാര്യങ്ങളും ഉണ്ടായാലും ഓല് കെടക്കും. ഉം
കെട ത്തണ്ടാവാ.. ഇഞ്ഞറീല്ല. എങ്കിലേ അറിയൊള്ളൂ.
ത്തും പനിയാണേ..
ആഹ് നല്ല പനിം ഛർദിണ്ട്, പിന്നെ വയറുവേദനണ്ട്, നല്ല ചുമ ഉണ്ട്, അസുഖായിട്ട് ഇപ്പം ഹോസ്... ആ വയറൽപനിയാണ് പ്പേ ഇപ്പം വയറൽ പനീന്ന് പറഞ്ഞാൽ തന്നെ നല്ല വേദനയാ ഇപ്പ എനക്ക് എന്റെ ഹസ്ബൻഡ്ന് നല്ലോണ്ണം പനിച്ചിനി ക്ഷെ എനിക്ക് പൊർത്ത്ക്ക് പനില്ല തൊട്ട എനിക്ക് പനിണ്ട്ന്ന് അറിയുല്ല പക്ഷെ എന്റെ ഹസ്ബൻഡ്ന് നല്ലോൺ ണം പനിക്കുണ്ട് പുറത്ത്ക്ക് പനിണ്ട് പക്ഷേ ഹസ്ബൻഡ്ന് ഉള്ളക്ക് വേദനയൊന്നുല്ല. ക്ഷെനിക്ക് നല്ല വേദന ഉള്ളിക്ക് പനിക്ക്ണ്ട് പുറത്ത്ക്ക് പനി കാണണില്ല അങ്ങനെ ഒരാഴ്ച്ച കഴിയാതായി കാരണം മേലും കൈയും കണി കെണിപ്പുകളിലൊക്കെ ഭയങ്കര വേദന.
ആ വേദന പനി ഉണ്ടാവുമ്പള് വേദനകൾ കൂടുതല്ല ചിലർക്ക് ഭയങ്കര വേദനയക്കര എണീറ്റ് നിൽക്കാൻ പോലും കഴൂല്ല അമ്മാതിരി വേദനെ
കഴിയൂല അപ്പൊ എന്തെങ്കിലും ഒരു പണിയെടുക്കാന്ന് കരുതിയാല്. അത് കയ്യല്ല വേഗം വന്ന് കിട ക്കണം ന്ന്ല്ലൊ
ആ അതാണ് പിന്നെ നമ്മക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ നമക്ക് അങ്ങനെ ക കെടക്കാനും പറ്റില്ല ഒരിക്കിത് ആക്കി കൊടുക്കേണ്ടേ ആക്കി കൊടുക്ക്
അതാണ് അതാണ് കിടക്കാൻ കയൂല നമ്മുക്ക് ഒറ്റ പെരയൊക്കെ ആയാല് വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും ഞങ്ങൾ ഒറ്റ പെരേണ് ആ ഒറ്റക്കാണ് അപ്പൊ അതന്നെ പറഞ്ഞത് ഒറ്റക്ക് ആവുമ്പോ ആ സ്വന്തായിട്ടാണ്.
ഹസ്ബൻഡു എന്താ ചെയ്യണേ കൂലിപണി അ ആ
എന്തേച്ചാല് നമ്മള് ഒറ്റക്ക ഇല്ലല്ല കൃഷിയായിട്ടൊന്നുല്ല പിന്നെ അധികം സ്ഥലൊന്നുല്ല നമു
അ അ ആ
ത്ത് കുറച്ച് നമ്മളെ മുറ്റായിട്ട്പയോഗിക്കാൻ പറ്റിയ ഏരിയയ്ക്ക്ന്നെ ഉള്ളൂ
ആ ആ ചെടിയൊക്കെ വളർത്തുവോ
ചെടി ചെടിയൊക്കെ ആദ്യം നല്ല താൽപര്യനി ചെടി വളർത്താനൊക്കെ അഥവാ ഞ ട്ട തറവാട്ടിലൊ ടൈമില് നല്ല ഇഷ്ടയിന് ചെടി വളർത്താനും അത് ഇണ്ടാക്കാ നൻച്ച കൊടുക്ക പുതുതായിട്ടുള്ളത് എവിടുന്നെങ്കിലൊക്കെ കിട്ടാണെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നിട്ട് നടും പക്ഷെങ്കില് സ്വന്താ സ്വന്തം വീടായൊക്ക്യപ്പോ അയ്നൊന്നും താല്
ശരിക്ക് അങ്ങനെ എല്ലാ സ്വന്തം ആകുമ്പളാണ് എല്ലാവരും എടുക്കല് അത് അമ്മൾതല്ലേ അപ്പൊ എത്ര നോക്കിയാലും നമ്മളെ വീട് എങ്ങനെ അലങ്കരിക്ക ക്കാൻകഴിയൊ അത്രമാത്രം അലങ്കരിച്ച് കൊണ്ടിരിക്കും ഉം
ക്ക് മടി തൊടങ്ങിയത് ഷേ അവിടായന്നെങ്കി ക്കേറ്റവും ഇഷ്ട്ടാണ് ഞാന ഇങ്ങനെ ചെയ്തോണ്ട്ക്കും ആ ചെടി എവിടുന്ന് കി കുട്ട്യാളും കൊണ്ടവരും
ആ ആ അ
അതാണ്
ന്റെ അനിയത്തിന്റെ ഒരു അമ്മായിമ്മ ഓളഅമ്മായിമ്മ അതേമാതിരി ചെടിന്റെ ഭയങ്കര ഫാനോ നമ്മളിപ്പോ ഈ ഫുട്ബോൾക്കാരെക്കാെൾ ഫാനാർഞ്ഞ മാതിരി ചെ ചെടിയോട് ഭയങ്കര കമ്പാ എവിടെ ചെടി കണ്ടാലും കൊണ്ടുവരും മയ നല്ല കുട്ടികളെ നോക്കുമ്പോലെ നോക്കും ക്കും നല്ലോം ച്ച്
ആ നോക്കിയാൽ തന്നെണ്ടാവും ഈ മയൊക്കെ ആയ പിന്നെ ഐന് ന്താ ഒരു
മഴയായാലും ഓരെന്താ ചെയ്യാന്നോ അത് മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് ക്കിട്ത് ത്തെക്ക അങ്ങനെ ചട്ടിയിലെക്കെ ആവുമ്പോള് എടുത്ത് വെക്കാൻ കഴിയുവല്ലോ ചട്ടിന്നൊന്നും
എങ്കിലേ അതൊ
ഉം നല്ല നല്ല രസാണ് ഓല പെര ഒരു ഉയര്ത്ത് ത്തിലാണ ഓരെ വീട് കട ക്കണേ പക്ഷേ വെയില് വല്ലാതെ കിട്ടാത്തൊണ്ട് ഈ പൂക്ക പ്പള് വല്ല്യ ചെടികളവുടെ ണ്ടാവൂല അധികം എലച്ചെടികളാ എലച്ചെടികളത് നമ്മള് കാണാത്ത പൈ ഈ സെയ്സ് ചെടികളൊക്കെ എവിടന്ന് കിട്ടിയതാണാവോ. ചെടികളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങള് അവള് ഡെലിവറി വേണ്ടി പോയപ്പോ അവിടെണ്ട് ആ നല്ല നല്ല രസാണ് കാണാൻ ആകെ ഇണ്ടായിക്ക്ണ് ചെടിയായിട്ട്
ഭംഗിയാ ചില വീടിന്റെ മുറ്റത്ത്ഒക്കെ ഇ കടലാസ്പൂ ണ്ടല്ലോ എന്തൊരു ഭംഗിയാണ് ഓരോ വീടിന്റെ ശരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാണ് അത് ഉണ്ടാക്കണെ പിന്നയും എത്രകാലവും നിക്കും
അതാ പക്ഷെ അത്ങ്ങനെ വെട്ടി പാക ആക്കി കൊടുക്കണം അല്ലെങ്കി അതിങ്ങനെ ആകെ കാട് കൂടി കാണ്ട് നിക്കും
നമ്മള് ഇങ്ങനെ ഏത് സാധനം ആയാലും അതിനങ് നോക്കി ഇപ്പൊ ഒരു പെറ്റായാലുംഞങ്ങൾ അതിനെങ്ങനെ നോക്കി ണ്ട്ക്കണം അപ്പോൾ അതിനുള്ളരു മാറ്റംമ്മള് കാണുള്ളൂ
കൊള്ളു ഉം ഉം ഉം ആ ആ ആക്ക ആക്ക ശരിയാണ് നമ്മള് കൃഷിന്നൊക്കെ പറയണ്ട കൃഷി നട്ട് പോയിട്ട് പിന്നെ തൊക്കെ ഉണങ്ങിപ്പോയികാണും
മുരിങ്ങ അതേപോലെ പപ്പായ വായ അങ്ങനത്തെ സംഗതികളൊക്കെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പ്രാവശക്കെ വെള്ളം നൻച്ചൊടുത്ത് ത്താ ഓട്ടോമാറ്റിക തിങ്ങനെ പൊയ്ക്കോളും. വേറെള്ളതൊക്കെ, നമ്മള് മെനക്കെട്ടെന്നെണ്ടാ
ആഹ് അങ്ങനെ തന്നെ ഉം. ഇവിടെ എന്റെ വീട്ടിൽ എന്റമ്മ ചെയ്യും. അപ്പൊ ചെറുതായിട്ടൊക്കെ ഞങ്ങള ആവശ്യത്തി തിനൊക്കെ
ആഹ് ശരി ആഹ് എനി എനിക് ഞാന് ഒന്നാമത് ഞാൻ നട്ടാലൊന്നും ഉണ്ടാവൂല്ല. അതെ. ആഹ് എൻ്റെ അമ്മോഷാക്ക വന്നിട്ട് പറയും, എന്തെങ്കിലൊക്കെണ്ടാക്കികൂടെ, അവടെന്തെങ്കിലൊക്കെ വെച്ചൂടെന്നൊക്കെ, പ്പ പറി ഞാന് ചെയ്യായിട്ടല്ല ചെടി നല്ലോണണ്ട്. ഉണ്ടാവും ഇനി കൃഷിയായിട്ടുള്ള സാധനമാണ് ഞാൻ വെക്കണ എന്നുണ്ടെങ്കിൽ ഒരു കറിവേപ്പ് അഥവാ ഇവടെ കറിവേപ്പ് പില്ല കരിവേപ്പിന്റെ ഒരു മരം എത്ര പ്രാവശ്യമാണോ നട്ടത് എനിക്ക് നികന്നെ അറിൂല. പക്ഷെങ്കിൽ അതുണ്ടാവണില്ല, അതോന്നങ്കി ഉണങ്ങി പോവാ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവാ പിന്നെ അതിന് അതോണ്ടുള്ളരു നമ്മ താല്പര്യംനാണ്ട് കുറയുവല്ലോ അങ്ങനെആകുമ്പോ അപ്പൊ ഞാൻന്റെ അമ്മോഷക്ക ന്നോട് പറിം നിങ്ങൾ വന്ന് നട്ട് തരി ഞാൻ നനച്ചൊടുത്തോളാ അത് മണ്ണ്ക്ക് ഇറക്കി വെച്ചിട്ടാ അത് പൊന്താത്തത്. പക്ഷെ ചെടിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ചെടി നല്ലോണം ഉണ്ടാകും ചെടിനി എവിടെ എങ്ങനെ ത്തിയാലും ഏത് രീതിയിലുംഉണ്ടാവും. - പക്ഷെ ഈ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു എനിക്ക്നി അതിനോട് താല്പര്യമില്ലാഞ്ഞി
ഞാനിതുപോലെ കറിവേപ്പയില ഞാൻ ഇതിന് മുന്നേ കുഴിച്ചിട്ടിട്ട് ഇതൊന്നും വല്ലാണ്ട് ഇണ്ടായിട്ടില്ലേയ്. ഇപ്രാവശ്യംഞാനൊന്ന് ഇതാക്കിയ ഇപ്പൊന്ന് ഉണ്ടായിക്ക്ണ്. ഉണ്ടായിട്ടെന്താ ഇലകലൊക്കെ പുഴുക്കള് തിന്ന ഉം നല്ലോംഉണ്ടാകാനൊക്കെ എലച്ചിണ്ടായിന് പക്ഷെ എടുക്കാ എടുക്കാൻ മടിച്ചിരുന്നു ഉണ്ടായിക്കോട്ടെ എന്ന്കരുതിയാണ്ട് ഞാൻ എടുക്കാതെക്കും ഇങ്ങട്ട് അയലൊക്കത്തില്ലൊരു അവിടന്നൊക്കെ കൊണ്ടുവര പക്ഷെ അയിമലൊക്കെ പുഴുക്കള് അയില് പിന്നെ ഞാൻ എടുക്കൽ തുടങ്ങിതിന്റെ തൂമ്പ് പൊട്ടിച്ചു കൊടു തുടങ്ങി, അല്ല അല്ലപ്പെടുത്താ
ആഹ അതല്ല അതങ്ങനെ പൊട്ടിച്ചു കൊടുത്താലേ അതങ്ങനെ ഒന്നുകൂടി ഒന്നുകൂടി ഉഷാറായിട്ട്ുണ്ടാകും എന്നൊക്കെ പറയണേ കേക്കാ, എനിക്കറിയൂല കാരണം ഉ പിന്നെ എന്റെ വീട്ടിൽ നല്ലോണം കറിവേപ്പിന്റെ അല്ല ഉണ്ട ഞാൻ അവിടെ പോകുമ്പോ നമ്മൾ ആവശ്യത്തിനുള്ളത് അവിടുന്ന് കൊണ്ടുവരും ആ പിന്നെ എ്ന്റെ ആഹ ഉണ്ടാവും ആ ഒരു നമ്മള് അടപ്പില പാത്രത്തിലക്കെ ആഹടുക്കുള്ളതഇപ്പ ഇപ്പാ എന്റെ അമ്മയ്ത്ത് ഈ പറഞ്ഞാൽ അതിമ്മ എന്തുണ്ടാക്കുകയാണെങ്കിലും നല്ലോണ്ണം ണ്ടാവും കൃഷിയായിട്ട് ഇ ഇവിടെ എന്തെങ്കിലും ഒരു സാനം ഒരു കൊമ്പ് ഇങ്ങനെ കുത്തി കൊടുത്താ തന്നെ അത് തന്നെ താനം മുളക്കും. ഇനിപ്പോ നമ്മള് പോയാ തന്നെ നമ്മളെ നിക്കാനൊക്കെ രണ്ടു ദിസൊക്കെ പോവുവാണെങ്കിൽ എന്നും പത്ത് മണിക്ക് കൂട്ടാനൊ ണ്ടാവും. അപ്പൊ ഈ കൂട്ടാന്റെ ഐറ്റംസ് അവിട്ന്ന് എടുക്കണേ നമ്മളമുറ്റത്ത്ന്ന് ഇങ്ങെനെഓരോന്ന് ഇങ്ങനെ എട് ത്ത വരും ഒരു ചേമ്പ് ഒരു പൂള അങ്ങനെ ഓരോ സാധനങ്ങന എടുത്ത് വരുമ്പോ ആളുതായോട് എവിടുന്നഉമ്മഇതെക്കെ ഞാൻപറയും എപ്പളാഇതൊക്കെഇണ്ടാക്കല്നിങ്ങള് ഞ നമുക്ക്ന്നെ ഒരു അത്ഭുതമാണ് അങ്ങനെ നമ്മള് നാട്ടുവളർ എന്താ എമ്മ ഉമ്മാക്ക് കൊ തോന കഴിക്കാ വേണ്ടച്ചെങ്കില് ഇമ്മാക്ക് ഇണ്ടാക്കണ ഭയങ്കര ഇഷ്
അങ്ങനെ തന്നെഇന്റെഉമ്മഎല്ലാ സ് സമയം എങ്ങനെങ്ങനെ ഉള്ള കൂടെ പോയിക്കാണ്ട്ഇണ്ട
ആഹ് ശരിയാണ് ആ കഴിവും നമ്മക്ക് കിട്ടിയിട്ടില്ല. അതാണ് ആ കഴിവന്നും നമ്മക്ക് കിട്ടിയിട്ടില്ല. എന്നോട് എപ്പളും പറയും ഉം ആഹ് അതാണ് ഓരുണ്ടാക്കിയാലും നമ്മുക്ക് കിട്ടും ഇനിപ്പ എപ്പം പോയാലും എങ്കിലൊക്കെ ആയിട്ട് കൈ ഞമ്മള് കയ്യും വീശിയാണ് പോണങ്കില് വരുമ്പോൾ എന്തെങ്കിലുക്കെ കവറിലായിട്ട്ണ്ടാവോ അവിടെ പോകുമ്പോ ഒന്നും ഉണ്ടാവൂല.
ആഹ് വരുമ്പോ അതാ കൈ കീസല് നെറകറ നറേശ്
സാധനയരും അതെ ഉം ഏതായാലും ഓര്ണ്ടാവുമ്പോ മുക്കൊരു സമാധാന. പോവാന ഏമാ എമ്മാരും വാപ്പാരൊക്കെ ഇണ്ടാവും. ഇപ്പൊ നമുക്ക്പോയിപോരാനൊരുആശ്വാ സആണല്ലോ ഓര കാലം കഴിഞ്ഞ പിന്നെ ആരതാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഓ കാരം കഴഞ്ഞ പിന്നെമ്മള ബ പാഗത്തക്കനെ പോകലല്ലോ.
ആ ആ
അത് വേറെ തന്നെയാണ്
ആ പിന്നെന്തൊക്കെയണ്
വേറെ എന്തൊ
ഉ എന്ന ശരിട്ടാ മു മു